എത്തിച്ചേർന്ന
ആ
ആഹഎന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണൂ
ചൊ ചോറയ്ക്കല് കഴിഞ്ഞോ
ആ ചോറൊക്കെ കഴിച്ചു
എന്തൊക്കെ കൂട്ടാന്
മീൻ ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു
മൂ
ആ
ഞങ്ങളും ഇവിടെ ചൊറിയിച്ച കിടക്കനെ ഞങ്ങക്കുവതെ മീനന്നെ കറി. സാമ്പറും കുംമ്പളങ്ങ കറിക്കെരുന്നു.
അ ആ നിങ്ങള് ബിരിയാണിക്കെ ഇണ്ടാക്കുന്നുണ്ടോ ഞായറാഴ്ച എന്തെ
ആ ഇണ്ടാക്കല്ണ്ട് ഇണ്ടാക്കലി ഉണ്ട് ഞാനല്ല എന്റെ മാപ്പള ഉണ്ടാവുമ്പോ അവര് ഇണ്ടാക്കി തരലാണ് ഞാന് എപ്പളെങ്കിലൊക്കെ ഒന്ന് നൊ കുള്ളൂ ട്രൈ ചെയ്തോകുള്ളൂ
ഏ കാര്യാറ്റ് അ താണ് സ്പെഷ്യലക്കെ ണ്ടാക്കില് കാക്കിയക്കാരല്ലേ
ആഹ് അവര്ണ്ടാവ ലീ ഉണ്ടാവ മ്പോളാണ് അവര് കോഴി കൊണ്ടുരൻ പോയിട്ട് അവരന്നെ വേചേരലാണ് ചെയീല്
ആ ങ്ങക്കക്ക് ഏ എടക്കടക്ക പോയിണ്ടാവകേരല്ല അപ്പൊ അതുണ്ട്
ഇല്ല എപ്പളൊനോണ്ടരന്നില്ല മാസത്തിലൊരിക്കെ എപ്പോളെലൊക്കെ തന്നെയന് ലെ അപ്പളുണ്ടരാൻ ഒന്നും പറ്റ റ്റുന്നുല്ല അവനാന്റെ കടയലല്ലോ മറ്റുള്ളവരെ കണ്ടല്ലേ നമ്മള് ആ കൂലി കൂലിപ്പണിക്ക് നിക്കല്ലേ ആ ആ അങ്ങനെയാണ്
ആ ആ ആ നിഎന്താന്നട്ട് പറ ഭർത്തവിന്റെ വീട്ടത്തെ ജീവിതവെക്കെ എങ്ങനെ പോണു ആ ഞങ്ങള് കുട്ടികളൊരോ പുതി പറേമ്പോ ഇവിടെ ഞാൻ ണ്ട് ന്റെ മൂതേച്ചിണ്ട്. ഞങ്ങള് രണ്ടുട്ടരാണ് ഇപ്പ ഈ വിട്ടില് നിൽക്കണതേ അപ്പോ എന്താണ് കു കുട്ടികള് മൂത്തച്ഛന് രണ്ട് കുട്ടികള് വലുതാണ് ചെറുത് പെണ്ണാണ് ഞങ്ങളെപ്പോലെ തന്നെ വലുതാണും പെണ്ണുമാണ് അപ്പൊ കുട്ടികള് തമ്മിൽ അങ്ങോ ഇ ഊതി പറിയുമ്പോ ബ ബിരിയാണി ഇണ്ട ക്ക്ല്ലേ അങ്ങനെയൊക്കെ പറയ്മ്പോ ആഹ് നിമന്തിണ്ടാകില്ലേയ് ഇങ്ങനൊക്കെ പറയ്മ്പോ ആ കു കുട്ടിയക്ക് പൂതിയറയുമ്പോ അങ്ങനെ ഇണ്ടാക്കും
ഉം നിങ്ങളെ എല്ലാ തരത്തിലുള്ളതും ഉണ്ടാക്ക വോ ഭക്ഷണങ്ങള് സാധനങ്ങള്
അത്യാവശ്യം ഞൻ പറഞ്ഞില്ലേ ഇവിടെെയ് അയിന് പറഞ്ഞില്ലേ മൂത്തച്ചിണ്ട് പിന്നെ ഉമ്മണ്ട് അപ്പൊ പിന്നെ ഒറ്റക്കന്നും ഉണ്ടാക്കേണ്ടിണ്ടേല്ല അണ് കൂടി എല്ലാരും മൂന്നാളും കൂടി
ഉമ്മം കൂടൂലേ ഉണ്ടാക്കാനൊക്കെ
ആഹ് ഇമ്മിം കൂടും സ്പെഷ്യൽ ഉണ്ടാക്ക്ണന്നേ
ആഹ് ഉണ്ടാക്കൂല്ലേ
എളച്ചി ആ ഇളച്ചം വേറെ പേര വീടെക്കെ ആഹ് കൊഴപ്പില്ല കൊറ ച്ച് ന്നാ പറ്റെ അത്യാ വയസത്തിഅല്ല ഓഹ് അത്യാവശ്യം കാര്യ കാര്യങ്ങളൊക്കെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ നല്ലയ്യോ ഉമ്മാന്റെ കാര്യം ഉ ന്നല്ല വീടെന്നെ
അല്ല കൂട്ടെത് ദ കരങ്ങള് വെച്ച്ണ്ടാക്കാനൊക്കെ കൂടാണെൻ
പ്രത്യേകിച്ച് കൊൺകെടൊകെ റ്റുന്നില്ല
ആഹ് ങ്ങള് വേറെന്തേലും ജോലി കൈപ്പണിയായിട്ട് എന്തേലും കൈ തൊഴിൽ ചെയ്യുന്നുണ്ടോ?
ഇല്ലല്ല ഈ എന്താ ഇങ്ങനെ പോണു കൊളുക്കുണേ വൈകുന്നേരാവുണു തൊക്കെ തന്നെ
ആഹ പൊടിയിലുള്ള സാധ പണികൾ തന്നെല്ലേ കുട്ടികളൊക്കെ കളിക്കാരായോ ഫോണിലൊക്കെ കളിക്കണ കുട്ടികളാ
ഫോണിലറഞ്ഞാ വല്യ കുട്ടീെ എനിക്ക് പിടിച്ചാ പിടിച്ച കട കിട്ടും എടുത്തക്കന്ന് പറഞ്ഞാ എടുത്തക്കും ആ ആരിതൊന്നല്ല ചെറുത് ആഹ് ചെറുത് ആ അ അത് പ ഇലത് പണ്ടേ പേടിയുള്ള കൂട്ടത്തിലാണ്. ഇതിന്പ്പ ആ അച്ചാലും കിട്ടൂല.
അ ശരി ര രണ്ടാമ രണ്ടാമത്തെ ഇത്തവരെല്ലാരും കുറച്ച് പോക്രിത്തരം കൂടുതലുള്ളവ മൂത്തത് കുറച്ച് ഒതുക്കാനുള്ളവരായി എൻറെ അങ്ങനെ തന്നെ മൂത്തത് ആൺ എ രണ്ടാമത്തോരെ പിടിച്ചാ കിട്ടു ഒട്ടുംല്ലാ പഠിക്കാനും കിട്ടൂല ഉ ഇപ്പൊ ഫുൾ ഉള്ള ക കളിയല്ലേ മൊബൈലും വാളൊരു കാലയല്ലേ ഉള്ളൂ ഇപ്പർക്കെച്ച ഗെയിമു കളിയായി അന്ന ദേ മൊബൈൽ എന്താ ഷോ ന്ത് കാണലോ യൂട്യൂബില് കാണലോ എല്ലെല്ലാം ഉണ്ട അവർക്ക് നിച്ചോ ഞമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാ ചെറുപ്പത്തില് നമ്മള് വീടുണ്ടാക്കി കളിക്കും പൂ ചോറ് വച്ച് കളിക്കും വന്ത തല് കളിക്കോക്കെ ചെയ്തിരുന്നു നിങ്ങൾ കളിക്കോ
അതെ ആഹ
വട്ട് കളിക്ക കക്ക് കളിക്കാന്നോ എന്തൊക്കെ പറയിലേ ആ ചിരട്ടണ്ട് ചിരട്ട പുട്ട് ഉണ്ടാക്കണത് ആഹ ചിരട്ടയിൽ പുട്ട് ഉണ്ടാക്കി കളിക്ക ഇപ്പ അതൊന്നും നിച്ച് കുട്ടികൾക്ക് അതൊന്നും കളിക്കണതെ നിശ്ചയില്ല
ഇല്ല പിന്നെ എന്റെ മക്കള ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവുക ആ മൂത്തച്ഛനും വീട് പണിക്കെ ആ അതന്നെ മൂത്തച്ഛനും വീട് പണിക്ക് കൊറച്ച് കുറച്ച് സ്ഥലം മാന്തിട്ടുണ്ട് അവിടെ ഏ നിരത്തിട്ടുണ്ട് അപ്പൊ അവിടെ പ ചെറിയ ഇനിയിപ്പോ മഴയല്ലേ മഴ ഒഴിഞ്ഞിട്ട്പ്പ ഇനി കറ പണി തുടങ്ങാൻ പറ്റൂലാന്ന് പറഞ്ഞിട്ട് അപ്പതിപ്പോ ഒരു ഗ്രൗണ്ട് പോലെയാണ് നമ്മുടെ വീടിന്റെടുത്ത് ഒരു വീടിന്റെ അപ്പുറം അപ്പൊ പിന്നെ അവിടെ ഓല ഓല പ്രായം കുറച്ച് കുട്ടികളൊക്കെ കൂടിയാണ്ട് ചെയ്യാൻ പറ്റൂല ചെളി അങ്ങോട്ട് മണ്ണൊക്കെ കൊണ്ടെ ഇടണം അപ്പ ഇ ഇപ്പ ചപ്പിളിക്കാര പൂരിണ്ടു പുതിയ മാന്ദ്യ സ്ഥലം കം മ്പോ ആ അത് എല്ലാ സ്ഥലത്തക്കാന്ന് തരക്കടില്ല ത് കൊറേ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ മണ്ണ്ട്ടള്ളതാണ്
ഞങ്ങള് പോ അയ്‌ന് ഒരുങ്ങ്ണ് ണ്ടേ ഞങ്ങളിപ്പോ അതിന് ഒരുങ്ങുന്നുണ്ട് ഇല്ല ആ ചെറുതായിട്ട് ഒന്ന് നോ കള തറവാടാ പൊ തായിക്ക്‌ണോ ആ പത്തൊമ്പത് വർഷം പയക്ക പണ്ടത്തെ തറവാട് അപ് അപ്പൊന്ന് മുറ്റത്ത് ചെറിയ മുറ്റ ആകുമ്പോ ഞ്ഞി ജെ സി ബിഓണ്ട് മാന്തിട്ട് വേണം ചെയ്യാന് ഇല്ലില്ല വേറൊരു മരം വെട് കിട്ടിട്ടെള്ളൂ പൊ ഇന്നലെ മരംവെട്ടി അയ്ന്റെതൊക്കെ നേരാ ക ഇല്ല ല്ല ചെറിയൊരു സ്ഥലംന്നെള്ളൂ മ്മര്ത്ത്ള്ള സ്ഥലംന്നേള്ളു അത് ഴക്ക് പോണ അത് നെരപ്പാക്കണം ഞ്ഞി ജെ സിബി വന്നാല് ആ ഒരാള് അവടെവിടൊണ് ഒരാളവിടെണ് അവര് കുട്ടിളൊക്കെയിക്കുണോ കെട്ടിച്ചി കുണു കുട്ട്യാള് ഇന്ക്കും പേരകുട്ടിളൊക്കെയിക്ക് ണ്
അ ആ
ഇപ്പൊക്കെ കല്യാണത്തിന് പോയിക്ക് കൊറേ ഇവടെ- കല്യാണ നിശ്ചയങ്ങളുണ്ട് ഇപത്തെ കല്യാണ നിശ്ചയം പ റഞ്ഞ ബടാ കല്യാണ നി ശ്ചയങ്ങളല്ലേ ആദ്യക്കൊൺചാ ആണ് ആണുങ്ങള് പോയിട്ടാണ് ആദ്യക്കെ കല്യാണം ഒർപ്പിച്ചിട്ട് വന്നിട്ട് നമ്മള് വീ രു പെണ്ണുങ്ങളൊന്നും ഒന്നും അറിയലേല്ല
ആ ആ ഇപ്പൊയ്നൊക്കെയായിട്ട് കല്യാണം ണ്ടായി ന്ന തന്നെ വല്യ വല്യ പരിപാടികളായി തുടങ്ങി ഹലോ
ആഹ് എന്റെ കല്യാണംന്വെച്ചാ അങ്ങനെയായിരുന്നു മിട്ടാ ഇവര് മുതലുക്കുള്ള ചടങ്ങുകൾ ചെറിയതല്ലല്ലോ വലിയ വലിയ ചടങ്ങുകളല്ലേ ഇപ്പോ നല്ല ചെലവും ആർബാടവും ധൂർത്തടിക്കലും
മറ്റതും പെണ്ണിന്റെ കൂട്ടക്കാർക്കും കൊടുക്കണ്ടേച്ച് ണല്ലോ ഓന്റെ കൂട്ടക്കാർക്കായാലും ശരി പെണ്ണിന്റെ കൂട്ടക്കാർക്കായാലും ശരി. നല്ല ചെലവന്നെ ഇപ്പ അയിന് പെണ്ണിന്റെ കൂട്ടക്കാർക്ക് കൊടുത്ത കല്യാണൊക്കെ പൊതുവേ നിക്കാഹിൻ്റെ അന്നാണ്ട് കയ്യല്ലേ പിന്നെ കല്യാണം പറഞ്ഞാണ്ട് ഉണ്ടാവണത് ആണിന്റെ വീട്ടിലാണല്ലോ.
ആഹ് പിന്നെ അവരുടെ വിരുന്ന്
പിന്നെ കല്യാണത്തിന്റെ ആവശ്യന്നുല്ല. പിന്നെ പെണ്ണ് ആണിൻ്റോടെ ന്നേയ്ക്കാരം. അങ്ങനെയൊക്കെ തന്നേണല്ലോ.
ഇപ്പത്ത കല്യാണം പറഞ്ഞ എന്താ പിന്നെ മെഹന്തി കല്യാണം അരിക്കൂത്ത് കല്യാണം പിന്നെ മഞ്ഞക്കല്യാണം, അറ ബി കല്യാണോം
അങ്ങനെ ആഹ് ഒരാഴ്ച കല്യാണം തന്നെ
എന്താ കാട്ടണ്ടന്ന് അറിയില്ല
ആഹ് പക്ഷെ ഇല്ലാത്തോല് ആഹ് ഇല്ലാത്തോലാണ് പണേ ആഹ് അതന്നെ കല്യാണം പറഞ്ഞാ എന്തെല്ലെണ്ടാവും പ ഓലെ
അങ്ങനക്കയെല്ലിപ്പ കാട്ട്ണ് ചെലവും ധൂർത്തടി അതൊക്കെ തന്നെ ഇപ്പത്തെ അയിനനുസരിച്ചൊരൊ കോലം മാറ് ര് രോഗങ്ങളും വരുന്നു ഒക്കെ ഇണ്ടാവ്ണ് ണ്ട് ങ്ങക്ക് ഉച്ചാവുമ്പത് മാ ഒറങ്ങൊന്നുല്ലേ ച്ചക്ക് ഉച്ചർക്കണ്ടോ?
ച്ചക്ക് ഒറങ്ങും മകള് ഒറങ്ങിയാല് ആഹ് ഇങ്ങനെ വാങ്ക് വിളിക്കുമ്പത്തേനും പണിയിം ആഹ് മുത്തര അങ്ങനണ്ടാൾക്കാരൊക്കില്ലേ പിന്നെ കൊടുക്കുമ്പ ഇമ്മ ഇളയച്ഛന്റെ അടുത്താണ് ഇളയച്ഛന്റെ അടുത്ത് പോവും കാരണം ഉളുമ്പ് പ്രെസവിച്ചതെ ഒള്ളു ഞാൻ ഇങ്ങട് വന്നിട്ടുള്ളൂ ചെറിയ കുട്ടിയല്ല ആ കുട്ടിനെകൊണ്ട് പണി നടക്കൂലു ഇപ്പം മ്മ അവിടെത്തന്നേണ് ആഹ് കുട്ടീനെ നോക്കമ്മ അങ്ങ്ട്ട് ആ അപ്പ അങ്ങ രണ്ടാളുണ്ട് ഉമ്മ പിന്നെ അവിടെ ഓക്കിപ്പ രണ്ടാമത്താള് വലുത് പെണ്ണും രണ്ടാമത്താൺ ട്ടി രണ്ടാമത്താണിപ്പതേ ഇപ്പം സ്കൂള് തുറന്ന ആന്നാ തിങ്കളാഴ്ച്ച സ്കൂള് തൊറന്നു ജൂണില് അയിൻ്റ തലേന്ന് ഞായറാഴ്ച്ച ഇവള് വന്നത് തൊണ്ണൂറ് കഴിഞ്ഞിട്ടില്ലേനൊ അഞ്ചൂസം കൂടി ഇണ്ടായിനു സ്കൂൾ മ
അയ് ശരി ആ സ്കൂൾ പറഞ്ഞപ്പോ വന്നിക്കല്ലേ നിങ്ങൾടെടുത്ത്ള്ളത് ഇപ്പ ആരാ ഇങ്ങട മൂത്തേച്ചിയോ എളേച്ചിയോ മൂത്തേച്ചാ ആണ്ല്ലേ നിങ്ങള അടുത്ത്ള്ളത് ആഹ് ആഹ് ഇങ്ങ ആ ബൂത്തേച്ചിക്കാപ്പ കുട്ടികള്- രണ്ട് മൂന്നാളുണ്ട് ആ രണ്ട് മൂന്നാള്ളുണ്ട്അപ്പോല്ലേ ആഹ് ശരി-
എലാം അഞ്ചാറുട്ടിയ ആറുട്ടികളുണ്ട്
എല്ലാരും കൂടിയല് ഞങ്ങ- എവിടെണ്ട് അഞ്ചു കുട്ടികളുണ്ട് എന്റെ മൂന്നെണ്ണം ഉണ്ട്, നാത്തുന്റെ രണ്ടെണ്ണം ഉണ്ട്.
നാത്തൂന് വേറെ മൂന്ന് കുട്ടികൾ ഉണ്ട്.
ആഹ് ഒരു നാത്തൂനുള്ളു.
ഓ ഓള് ലക്കി തന്നെ ആണ് ഒന്ന് തന്നെ ഉള്ളു-
ആഹ് -
ത്തിരിവയസായിരുന്നാലും അപ്പ പിന്നെ തത്താക്ക് അങ്ങനെ പോരാനും പറ്റില്ല- ആഹ് - ഞങ്ങക്ക്ആകെ ഒന്ന് തന്നെ ഉള്ളു ഒന്നിനെ പൈസമായിട്ട് അങ്ങനെ വരാനും കൂടൂല- അപ്പൊ താത്ത്- അന്റെ വരവ് അതൊക്കെതന്നെണ്- ആഹ്
ആഹ് നിങ്ങളെ പണിയൊക്കെ വേഗം രണ്ടാളും കൂടി വേഗം കയ്യൂക്കാരല്ലേ
ആഹ് ഞങ്ങള് രണ്ടാളും അങ്ങനെ എടുക്കു ഞങ്ങളെ ആഹ് നാല് വർഷായി മരിച്ചിട്ട് റമദാൻ ഒന്നിനാ മരി
ആഹ് ആഹ്
ഫസ്റ്റ് നോമ്പി
ആഹ് അയ് ശെരി അത് നോമ്പ് ഒന്നിന് വല്ലം താഴ്ച്ചിലും ല്ലേ ഓർമ്മ ഇണ്ടാവും മറക്കുലല്ല ആ ദിവസം വരുമ്പോത്തെന് മറക്കാത്ത ഞങ്ങളുടെ ഇപ്പോ ഫുട്ബോൾ കളിക്കണ ഒരു കുട്ടി മരിച്ചില്ലേ ഷാരിപ്പുറം കട്ടൽമാടം ങ്ങളറിയോ ബൈക്ക് ക്കാസിഡ് ബൈക്ക് ആക്സിഡൻറ്റില് മരിച്ചില്ലേ ഒരു കുട്ടിയെ ഫാറുക്കർ ഫുട്ബോൾ കളിടെ ഉം ചാലിപ്പൊറത്ത്പ്പറത്തിന്റെ മേമാന്റെ കുട്ടിയാന്ന് മരിച്ചത് ൻ്റെ കുഞ്ഞിപ്പോ മരിച്ചു ആയ് കയ്ഞ്ട്ട് അമ്പത്തിരണ്ടിന്റെ അന്ന് മകനും മരിച്ചു
ആഹ് ആഹ് ആ
ആ അയിന്റെ നാലു മാസം മുന്നേന്റെ ഉമ്മ ഒരു ഒരു മാമ മരിച്ചു മൂന്നെണ്ണം മരണപ്പ ഞങ്ങളോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില്
ഇരുപത്താറ്ല്ല്ലേ
ഉം മൂന്ന് മ മരണ് ഞങ്ങളെട്ത്തെ ഉം ഇന്റെ മേമാക്ക് ഒരു വകാ ആങ്ങള ഒരുഭാഗം മാപ്പിള ഒരുഭാഗം മകന് മൂന്ന് ഭാഗാണ്ട് തകർന്ന് പോയി പാവം ഏ ആ ഉമ്മാൻ്റെ അനീയത്തി ആ ആകെ ഒരു ഒരനി
ദ്യം മാപ്പിള മരിച്ചു പിന്നെ ആ
മകൻ ഫസ്റ്റ് മാ മാം ആങ്ങള മരിച്ചു ആങ് ഇല്ല ആദ്യം ആങ്ങള മരിച്ചു
ആങ്ങള മരിച്ചു ആ ആഹ് ഇമ്മാന്റെ അണിയത്തിഞ്ഞാൽ നിങ്ങളെ അമ്മോന്
ന്റെ മേമാ
അങ്ങൾ മേമ വന്നാലും മാന്റെ നിയത്തി
ആഹ മാന്റെ നിയത്തിനെമേമ
ആഹ മാേമ അപ്പൊ
മേമ മാമ നങ്ങ മാമ മ്മാ മേമാന്റെ ആ മടാങ്ങള ആഹ മടാങ്ങള മരിച്ചു രണ്ടാണ് രണ്ട് പെണ്ണു ങ്ങളാവലി അയില് ആദ്യം അങ്ങള മരി ഉം പിന്നെ കുഞ്ഞിപ്പ മരിച്ചു ഒക്കെ പ്രായയിട്ടല്ലേ പ്രായല്ലേടെ മേമാട ഭർത്താവ് പിന്നെ അമ്പത്തിരണ്ടിന്റെ അന്ന് കുട്ടി മരിച്ചു
ആ കുട്ടിയനെ മരിച്ച് പറഞ്
ആക്സിഡന്റ് ഉണ്ടായി ഫുട്ബോളുകളിയൊക്കെ ചെയ്ണന്ന് അവര് ബൈക്കുമേ പോയതാ ബൈക്കുമ്മ പോയിട്ട് കറന്റിന്റെ സ്കൂട്ടിയിലെ കൂട്ടുകാരന്റെ കൂടെ പോയത് അത് ളിക് നോടാതക് എത്തിയില്ല അപ്പ ത്തിന്നണ്ട് പോസ്റ്റ്യൂം അടിച്ചിട്ടായി ചതട്ടി പതിനഞ്ച് വയസ്സ് പോയി ഇപ്പോഴാണ് ഈ ഏപ്രിൽ ഫുൾല്ലേ ഇപ്പളാണോന്ക്ക് പതിനഞ്ചു അ സാ ആവണള്ളൂ ഏപ്രിൽ ഫൂളിനാണ് അവനെ പ്രസവിച്ചു അവന്റെ പ്രസവം മറ ഉ
ആഹ പിന്നെ എന്തൊക്കെയ ഏ കുട്ടിയോ അ ആ ഏ